ഹലോ ആഹ്
എന്തൊക്ക്യാർത്താനം
നല്ലർത്താനം അങ്ങൾതോ
നല്ലത് സുഖാണ് കൊയ്പ്പൊന്നുല്ല ഇപ്പൊ കുട്ട്യെ ചെർത് ഓള് ഒണന്നീനി അപ്പൊ ഓള്പ്പ കുറും അങ്ങനെ ഒന്നും വേണ്ടാന്ന്പറഞ്ഞ് നിക്കേനു അപ്പപ്പൊ ഞാന് പാല് കൊടുക്കട്ടെ എന്ന് കര്തിക്കാണ്ടേ ഉം പ്പ പാല് കാച്ചിത് കൊടുക്ക് ക്ക്യാണ് ഉം ഉംഉം ചുമ എണ്ട ഉം പിന്നെ ന്നിട്ട് എന്തൊക്കെയാ ന്നിട്ട് വി പിന്നെ എന്തൊക്കെയാണ്
കൃഷി എന്തെലും ചെയ്യലുണ്ടോ ങ്ങള്
ഏ ഏത്
കൃഷി കൃഷി
കൃഷിയൊ കൃഷി ഇമ്മൊക്കെ ചെയ്യല്ണ്ട് ഇമ്മീം എന്താ ഇപ്പക്കൊ ഇപ്പാക്ക് പ്പൊ സുഖല്ല പക്ഷെ ഉം ഇമ്മൊക്കെ ചെയ്തീന്നു മ്മീപ്പൊക്കെ ചെയ്തീന് ഇവിടെ ഉം അവിടെണ്ട് ചേനയും ഇതൊക്കെ മഞ്ഞളൊക്കെ നട് ട്ട്ക്ക്ണ് ഉം ഓര് ഓരന്നെ ഇണ്ടാക്കീക്കണ് അല്ല ഇമ്മിം ഇപ്പിം ണ്ട് ഇവിടെണ്ട് ഉം ഓ ഓ ലാണ് ചെയ്യല്ല് ഞാന് അയ്മക്ക് നിക്കലില്ല ഹ് ഹ് ഹ് നമ്മക്ക് ക്ക് ഈ അടുക്കള പണി തന്നെ ഉണ്ടാവും ഇഷ് ട്ടം പോലെ ഉം ഉം ഉം അപ്പൊ പിന്നെ അയ്മ്മക്ക് പോയിട്ടില്ല അയിന് ച്ച് അയിനോട് വല്യ താല്പര്യോല്ല അങ്ങനെ ക്ക് എന്താ കൃഷി അതെ ചെടിയില്ല ച്ച് താല്പര്യം ഇല്ല
ഏ അല്ല ഇങ്ങനെ ഈ പ്രായല്ലോല്
ആ ആണ് ഇഷ്ടം ആ ഏ എനക്ക് വല്ല ഇഷ്ടല്ല എനിക്ക് മി മുറ്റത്തൊക്കെ ആ നിക്ക് മുറ്റ ഇ ഒന്നുമല്ലാതെ കിടക്കണ ഇഷ്ടം ഒരു ചെടി ഒരു അങ്ങനെ പക്ഷെ എന്റെ ഹസ്ബന്റിന്റെ ഒക്കെ നേര മറിച്ച കേട്ടോ അവർക്കൊക്കെ ചെടിയൊക്കെ കാണും അവർക്കെ ആ കൊറോണ ടൈം ഉണ്ടായിുന്നല്ലോ അതിലൊക്കെ ചെടിച്ചട്ടിയക്കെ കണ്ടാ ഒഓ ഇരുന്ന്ണ്ടാക്കീര അന്ന്ച്ച അടിപ്പിരാതേനല്ലോ
പച്ചക്കറ ഉണ്ടും പയറ് അതൊക്കെ വാർപ്പിിന നല്ല അങ്ങനെ ആക്കി തക്കാളിയും പയറൊക്കെ
അന്ന് അങ്ങനെ അന്ന് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ പണിയുണ്ട് അതെ എന്നിട്ട് ഇവിടെ ഇങ്ങനെ തുന്ന എത്രകാനം ചെട ചേട്ട ഉണ്ടാക്കിന്ന്റിയോ എന്നട്ട് അതിലൊക്കെ ചെടിയും ഈ ഓൺലൈൻ പിന്നെ ആയിട്ട വ വരത്തിങ്ങാട് എന്നിട്ട് ചെടി ആഹ ആ
ഓൺലൈന ആായിട്ട് ഏതിരാ വരുത്തി നിങ്ങള്
അതെ ഇല്ലല്ല വോരന്നെ അങ്ങനെ ഫേസ്ബുക്ക് കൂടിലും കൂടെയൊക്കെ കണ്ട കാണ്ടേ അങ്ങനെയൊക്കെ കാ ആ ആഹ അങ്ങനെയൊക്കെ കാട്ടീനൂര് ഉ എന്നിട്ട് ചേട ചെട്ടിയൊക്കെ ഉണ്ടാക്കി അതില് ചെടിയൊക്കെക്കെഴിച്ചിട്ട് അങ്ങനത്തെ വിരാന്തേനും ഉം
പോുന്നുണ്ടാവതെ അതെ
ഇപ്പം ഇപ്പൊ ഒണ്ട് ആഹ ചെടി ചട്ടിയും ചെടിയൊക്കെ ഉണ്ട് ഇപ്പോളും കുറച്ച ചീച്ച ഉള്ളൂ അല്ല അല്ലന്നള്ളൂ ഉം ആ അല്ലേ അതല്ല
അവടെ മാക്കും അങ്ങൻ തന്നെ ആ അവന്റെ മാക്കും അങ്ങൻ തന്നെ ചെടിനെ ഓട അല്ലത്ങ്ങോട്ട് മ്മമ്മാക്ക്ണ്ട് ഉമ്മാന്റെമ്മ വന്നാലും അങ്ങനെ ഉമ്മമാന്റെ കകായിട്ട് ഓരോന്ന് കുച്ചിട്ടും ഇതാക്കൊക്കെ ചെയ്യും ആ മത്തന് അത് ഇതൊക്കെ പറ നമ്മുക്ക് എന്നെ എടുത്തൂവിടെ കറക്കാനൻ എന്നൊക്ക പറാനവിടെ എങ്ങനെ കുഴിച്ചിട്ട ടക്കും ആ അവിടെ മാൻ്റെ വീട്ടിലായാലങ്ങനെ തന്നെയാ അവിടെ ചെടിയോണ്ട് നടക്കാൻ സ്ഥലല്ല ചെടിം പച്ചക്കറിം ഒക്കെ ആഹ് എവിടേണെങ്കിലും അതെന്നോള്ളു
ചിലർക്ക് നല്ല താല്പര്യമാണ് ചെലോല്ക്ക് മ്മ് ഇതില്ല ഇന്റെ പോരെക്കാരം
ആഹ് ഓൽക്കതല്ലാതെ വേറൊരു പണീംല്ലല്ലോ അപ്പോ പിന്നെ അയിനായിട്ട് നിക്കും അവിടെ ഇമ്മമ്മിം ഇമ്മച്ചിൻ്റെ അമ്മ മ്മായിം മാത്രോളു മ്മാൻ്റെ പേരെൽ ആ അപ്പോ വേറെ ഓല് രണ്ടാളും ഒറ്റക്കല്ലേ വേറൊരു പണില്ല
രാവിലെ അതെല്ലേ രാവിലൊക്കെ പണി കഴിഞ്ഞാ പിന്ന ഉച്ചിര്ഞ്ഞിട്ട് ഫ്രീ ഏക്കാരല്ലോ ടൈമിലേക്കാരാ ആ ചെയ്യ്ണത് ജ്ജ് ഉച്ചരിഞ്ഞിട്ടും ഫ്രീയല്ലേ ആ നടക്കൂല്ലേ ആ ആ ഇൻക്കങ്ങനലഎന ഉച്ചരഞ്ഞിട്ട് പിന്നിം ചോറ് വെക്കാനും ഒക്കെ ണ്ട് അപ്പൊ പിന്നെ അയ്മക്ക വലിയൊരു മ്മ്
ആഹ് ഓലെ സ്കൂൾക്കർഞ്ഞേച്ച് കുട്ട്യാളെലേ
ഓലെ അപ്പോ അപ്പോ ഒരു നേരം വെക്കണം ചേക്കല്ല് വെക്കണം അത് കഴ്ഞ്ഞ് പിന്നെ പിന്നെ രാ രാത്രിക്കില്ലേ വേറെ വെക്കണേ അങ്ങനെ വാണം മ്മ് അപ്പോ പിന്നെ ചെയ്യ അയിനൊന്നും വല്യൊരു ഇന്ട്രസ്റ്റ് കിട്ടുന്നില്ല ആദ്യേല്ലട്ടോ ചെർപ്പ ത്തിലേ ഇന്ക്കയ്നോട് വല്യ താല്പര്യല്ല അതാണ് ഒന്നാമത് ഉ ഇന്ക്കയ്നനോടൊന്നും വലിയ ഇഷ്ടല്ല ചച്ചി കൊറേ നടക്കണം കൊറേ പറയണം ആരോടെ ന്തെങ്കിലൊക്കെ വർത്തമാനം പറഞ്ഞുകത്തർക്കണം അങ്ങനെക്കെല്ലേ അത് അങ്ങനൊക്കെ ഭയങ്കരഷ്ടാണ് ആഹ് യാത്രോക്കെ പോവാനൊക്കെ ഒക്കെഷ്ടാണ് പക്ഷെ ഇങ്ങന് ത്തീനൊന്നും ഈ ചാളിയാക്കണ പരിപാടി അയിതിന ഒന്നിച്ച് പ താല്പര്യം വെലല്ല നൂറ് ചെരിപ്പ് ഏ ചെലര് ഇപ്പൊക്കെ ഭയങ്കര ഇഷ്
ആ ആണ് അയ് ചെലോല്ത്തങ്ങനെ ന്നെ ഓരോ വീഡിയോസ് തന്നെ കാണ്ല്ലേ ഇമ്മാരെ എവിടേലും പോയന്നാല് ഒന്
അതെന്നെ ആ മ് ശരി പെയ്ത്ണ് മ് ഹലോ
ന്ട്ട് എന്തൊക്കെ പരിപാടി
ഒക്കെ നല്ലത് അങ്ങനെ അങ്ങനെ പോണ്ണ്ണ്ട് ഇന്ന്പോ നെയ്ച്ചോറും കടായി ഒക്കെ ഉണ്ടായതത്ൊണ്ട് ഇന്നിപ്പോ ഞാൻ ചോറ് വെക്കേണ്ട ആവശ്യം ഇല്ല അവിടെ ചോറണ്ട് അപ്പൊ പിന്നെന്ന് വെക്ക്ണില്ല മറ്റേ ഈ നേരായാ വെ കലോടങലും ങ്ഹ് അങ്ങനെ ക്കായിങ്ങാട് ഇഹ് മ് എന്നിട്ട് നേസിങ്ങിന് ഇനിയിപ്പോ ചേരാൻണ്ട്ല്ലേ ശരി ഉ ഉ
ഓരോർത്തര് ഓരോന് പറയ്ബോ മാണ്ടാക്കും പിന്നിം അയ്ന്ക്കും ഓരോർത്തരോട്‌ ഓരോ കോളേജ് എന്താ ചുമ്പോ ഇങ്ങനെദ് ഏജൻസിക്കാരൊക്കെ ണ്ടാവോല്ലോ. അപ്പൊ ഓരോ ഓരോ പല ഏജൻസി അല്ലെ. ഓരോർത്തര് ഓരോര്ത്തരെ കുറ്റം പറയിം. ഇബല് മറ്റോലെ കുറ്റം പറയിം അങ്ങനെ. പ്പൊ അങ്ങനെ കൺഫ്യൂഷൻ ആയിരി ക്കാം നമ്ക്ക് ഒരു വട്ടം. പോയോ കല്ല നക്കള്ളൂ അങ്ങട്ടൊക്കെ ങേ അങ്ങനെ ഒരു വട്ടം പോയി ഞാൻ ബാംഗ്ലൂര് മൈസ് ബാംഗ്ലൂര് ന്റെ ഇന്റെപ്പം പഠിച്ച്ണെ ഇമ്മാന്റെ അന്യത്ത്യാളെ കുട്ട്യാള്ണ്ട് ഞങ്ങള് മൂന്നാളും ഒപ്പാ അപ്പൊ ഓല് മൂന്നാളും മൂന്നാ നോക്ക ഇന്റെ ഒരു ചെക്കന്ണ്ട് ഓന് ഓന് നഴ്സിങ്ങാണ് ഞാനും നഴ്സിങ്ങാണ് നോക്കണെ പിന്നെ ഒരാളും കൂടിണ്ട് ഓള് മറ്റേ ഓ ഓഡിയോ സ്പീച്ച് ഇല്ലെ കുട്ടിയളത് ചെറിയ കുട്ടിയലത് ആ അങ്ങനെ ആ അങ്ങനെ ബി എസ് എൽ ബി അറിയും അപ്പോ അതാണ് ഓള് നോക്കണത് അപ്പോ ഓൾത് ബാംഗ്ലൂര് നി ഞങ്ങൾ സൂര്യ പറഞ്ഞിട്ട്നിയത് അന്ന് പോളത് ബാംഗ്ലൂർ തോട്ക്കത്തി തന്നെ ൻ കോളേജ് അവിട എത്തുമ്പോ പാതിന് ഇൻക് മതിയായി ദൂരെ ദൂരമ്മക്ക് കയ്യൂല ഹൈ നമ്മളെ പോൽത്ത റോഡു അല്ല ഹൈവേ ആണ് അവിടെ അവിടെ എത്തികിട്ടൂല ഹൈവേന്നേ ഞങ്ങളെ ഇബിട്ന്ന് ഏ നമ്മള് ഉട്ടിക്കൊക്കെ പോണ ദൂരണ്ട്ന്നാ പറയാ അ അവ്ട്ന് ഹൈവേ തോടങ്ങി അവസാനിച്ചാന്
അയ്യോ നല്ല ദൂരണ്ട്ല്ലെ ആ ഛർദിക്കോ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ശർ
രുവട്ടം പിന്നെ ങ്ങട്ട് ഓ ഏയ്‌ എടക്ക് ചെല യാത്രേലൊക്കെള്ളൂ എപ്പളും ല്ല എമം എപ്പളും യാത്ര പോമ്പോളൊന്നുല്ല ചല യാത്രയില് ആ ചല ബസ്സിലൊക്കെ കേറിയാല് അതിന്റെ സ്മല്ലോ
ആ ആ ആ ഇൻക്കി എ സി ഇപ്പ ഈ കാർലൊക്കെ അഥവാ കാറ് ലൊക്കെ നമ്മള് പോവലോ യാത്രെയ്യോലോ ആ അനിക്ക് ഇഷ്ടല്ല എനിക്ക് ഛർദ്ദിക്കാൻ വരും ഉം ഇൻക്കും പറ്റൂല്ല ന്റെ കുട്ടിയക്കും പറ്റുല ക്ക ചർദിക്കും ഉം
അനറ്റിലൈസ ചെയ
ആ അതാണ് ഇൻക്ക ആ ഞമ്മള് നാച്ചുറൽ കാറ്റാണെങ്കിൽ കോഴപ് ഇപ്പലക്ഷി എ സി ത്തെ അത് അ പറ്റൂല മം
ആ വേറെ എ സി ന്റെ സ്മെല്ലാണങ്കി മം ചെയ്ന്നില്ല എന്റെപ്പം എന്നിട്ട് ഓള് ണ്ടയിനി എന്റെ കസിനന്ന് പ ന്ന് ല്ലെ ഓൾന്നിട്ട് എന്താ ഷർദിന്റെ മ എന്നകുറിച്ചാ പറെ ഞാൻ ഞാൻ ശർദിച്ചൂലാന്ന്ക്ക പറ ഞാൻ കുടിച്ചന്നുല്ല
പടിച്ചിട്ടുണ്ടാവൂല അല്ലേ
ആഹ ഓക്ക് പിന്നെരു കുഴപ്പം ഇണ്ടായില്ല ഞാനൻ അങ്ങനെ ഒന്നും ഛർദ്ദിക്കല അങ്ങനെ കൊറ ആയി യാത്രയൊക്കെ പോയിട്ട് അത്ര് ഞാനും വിചാരിച്ച് ആഹ ആ ശരി ഇനി കെ യെസ് റ് ടി സി ബസ്സിൽ പോണ്ട അവിടെ ആ അത് പിന്നെ ഇത് പിന്നെ കാറ് നമ്മളെ കാറ് നമ്മക്കെപ് എപ്പൊ വാണേലും എവടേലും നിർത്തും ചെയ്യാ ബസ്സിലൊക്കെ അവടെ എത്ത്ണ വരേ നമ്മള് ഇങ്ങനെ എന്തേലും ആയാ പുട്ച്ച് നിക്കണ്ടേ ഛർദിക്കാ വന്നാലും ഒക്കെ ഗതിയേടേക്കാരം ഒരു പേടി ബാംഗ്ലൂര് നോക്കാന് മനസ് ആ അങ്ങനെ അങ്ങനെ മൈസൂർ നമ്മളവ്ടന്നില്ല ബസ് ഇണ്ടാവും. സ്ലീപ്പർ ബസ്സും ഉണ്ടാവും സ്ലീ സ്ലീപർ ബസ് ഇന്നൊക്കെ നല്ല പൈസയ്‌ക്കാരം ബാംഗ്ലൂര് പോയി വരാൻ തന്നെ ആയിരം റുപ്പയാണ് ആയിരം റുപ്പിയ തെകയുലാന്നാ എല്ലാരും പറയ
ആ ആ ആ പോയി അങ്ങട്ട് എത്താമ മാത്രോ ആയിരം
ആ ഇപ്പ ഇപ്പൊ അവിടുന്ന് നാട്ട്ക്ക് വരണെങ്കി ആയിരൊർപ്പ്യ ചെലപ്പം തെകയുലാ ന്നാ പറയണേ എത്താ മാത്ര ഇതിന്റെ ട്രാവലിന്റെ പൈസ മാത്രം അല്ലാത്ത ചെലവ് വേറെ ആ മൈസൂര് ആവുമ്പോ ഇരുന്നൂറ് മതി അത്ര ദൂരള്ളൂ നമ്മ ഇവട്ന്ന അത്ര എ എത്ര നാല് മണിക്കൂറൊ അങ്ങനെ എത്രേ ഉള്ളൂ എന്നാ പറഞ്ഞേ
ആ പിന്നെ ന്നിട്ട് എ എവിടെ ക്ക ന്നിട്ട് തീരുമാനിച്ചോ
മൈസൂര് ആ ഇൻക്ക് താല്പര്യം മൈസൂരാണ് പക്ഷെ അവിടെ ആ നേഴ്സിങ്ങിന് പ ത്തും പതിനൊന്നും ഒക്കെയാണ് ബാംഗ്ലൂരെയ് ഇനിപ്പോ ഏതേലൊക്കെന്ന് തീരുമാന ആക്കണം ജസ്റ്റ് പിന്നെ നാല് കൊല്ലം സഹിച്ചു പോവന്നെ അങ്ങനെ അത്രേന്റെ പ്രശ്ന ആയിട്ടൊള്ളൂ അവിടെ എത്തി കഴിഞ്ഞാൽ പിന്നെ പി ഫുഡിന്റെ ണ്ടാവും ചിലപ്പോ ഹോസ്റ്റലിന്റെ ഒക്കെ
ആ ആ
അതൊക്കെ അങ്ങനെ അപ്പം ഉണ്ടാക്കി പോണ്ട്യേരും.
ആഹ് അതെ ജോലി ക്കാണല്ലോ ജോലി ആയി കിട്ടിയാ പിന്നെ കൊയ പ്പല്ലല്ലോ. നമ്മളെ വീട്ടീന്ന്ന്നെ എവിട്ത്തെ എവിടേലുംണ്ടങ്കിലൊ ക്കെയ് അല്ലെങ്കി പിന്നെ പൊറത്ത്ക്കൊക്കെ പോവാണ്ന്ന്ണ്ടെ അങ്ങനീം സ്കോപ്പെന്നേണ്. ഇപ്പൊ കല്യാണൊക്കെ കഴിഞ്ഞ് അങ്ങനെക്കെ പോവാണ് ന്ന്ണ്ടെങ്കി ഹസ്ബൻഡൊക്കെ ക്കെ ഗൾഫിലൊക്കേണ്ന്ന്ണ്ടെങ്കിലൊ ക്കെയ് അപ്പൊ സുഖാണ്. കാര്യ ല്ല. ആ അതേ. ഉം. നല്ല ഒരു എന്റെ എന്താ അമ്മോന്റെ മോളൊക്കെ ഇവിടെ ദൂരം പോയികണ്ടെ ന്നെയാണ് ഉ മൈസൂര് എവിടെയാണ് പോ പോയി പഠിച്ചിരിക്കുന്നത്
ആ അങ്ങെൻ തന്നെ നമ്മള നാട്ട് നല്ല പൈസേണ്.
ആ ആ നമ്മളെ നാ ട്ട്ല് ഓൽക്ക് ഗവൺമെന്റ് അയിന് ഫുള്ള് ഏ പ്ലസ് ആണ് കിട്ടീണെത്. ഇതെങ്ങനെയെനു പ്ലസ് ടു ല്
യെൻസാണ്.
ആ ഫുള്ളേനു. ഫുൾ ഏ പ്ല സ് ആ ആ മറ്റൊൽക്ക് ഓൾക്ക് ഫുൾ എ പ്ലസ്. ഫുള്ള് എ പ്ലസ് കിട്ടിയോണ്ട് ഓൾക്ക് ഗവൺമെന്റിലാണ് ഇത് ഒന്നാലും കൊറച്ച് പൈസക്ക് കമ്മിണ്ട് തോന്ന് ണ് ണ്ട്.
ആ ആ അത്ണ്ടാവും എൽ ബി എസ് ല് ആയാല് നേർമെന്റില് കിട്ടിയാൽള്ള പൈസയെട്ക്കെണ്ടിരും. അനെ ഫുള്ളായിട്ട് ആ സ്കൂള് പഠിച്ച ച്ച്ണ ഇവ്ട്ന്ന് ഫ്രീ ആയിട്ട് പഠിച്ചാണ്
പാറ്റൂല മ് അയിന് ഇന്നാലും മറ്റീൻന്റെ അ ത്രല്ല നമ്മള് മറ്റേ ഇതിന്
ആ അത്രക്കൊന്നും ഇണ്ടാവില്ല ആ ആ
ആ ആയിക്കോട്ടെന്നാ ന്ന ശരി ഞാൻ കട്ടാക്കാം
ആ ക്ക്